ലോ നമ നമസ്കാരം എന്തൊക്കെണ്ട് വിശേഷം
നല്ലതന്നെ സുഖം
എന്താ അവ്ട്ത്തെ വിശേഷം
നല്ലത് സുഖം ഇങ്ങനെ പോകുന്നു എന്താണ് ഇപ്പത്തെ കാലാവസ്
ട്ടൂപ്പ് നോർമലായിട്ട് ഓക്കൊന്നു മഴേ ഇല്ലഞ വെയിലുല്ലാത്ത കോലത്തിൽ പോകുന്നു.
മഴയും വെയിലൊന്നുല്ല്യേ?
ആ നോർ നൊർമലായിട്ടുള്ളൊരു അന്തരീക്ഷാണ്.
ചൂട്ണ്ടോ?
ആഹ് വല്ല്യ ചൂടൊന്നൂല്ല മയയ്തില്ലേ അപ്പൊ ചൂടൊക്കെ പോയിക്ക്ണ്.
ആഹ് അപ്പൊ മഴ മഴ പെയ്തിട്ട് വെള്ള ക്കൻ വെള്ളത്തിന്റെ പ്രശ് നുണ്ടായിന്യോ ഇങ്ങക്ക് ആഹ് മഴ പെയ്തപ്പം വെള്ള ക്കെ ണ്ടായിണ്ടാവൊല്ലോ ല്ലെ ഉംഹ്
ഇങ്ങൾക്ണ്ടോ അങ്ങൻത്തെ പ്രശ്നം?
ഉംഹ് ഞങ്ങൾക്ക് ചെറുതായിട്ട് വെള്ളം കൊറഞ്ഞു വന്നിരുന്നു കെൺറ്റിലൊക്കെ. പിന്നെ നല്ല മഴ പെയ്തേല് വെള്ളം കൂടി ഇപ്പൊ പ്രശ്നല്ല ഇപ്പൊ റെഡ്യായി. ഉം നല്ല നല്ല വേനലായിരുന്നല്ലോ നല്ല ചൂടല്ലായിരുന്നോ?
ആഹ് ആഹ്
ഉം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചൂട് ഉം നല്ല ഞങ്ങളെ വീടിന്റെ അവടെ ഒരു മരങ്ങളൊന്നും ഇല്ലാത്തോണ്ടേ
ആഹ് ആഹ്
ചുറ്റു മരങ്ങളൊന്നും ഇല്ലാത്തപ്പോ നല്ല ചൂടായിരുന്നു
ഓ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കൂ ഇപ്പൊ ന നല്ല ഇന തൈകളൊക്കെ കിട്ടാൻണ്ടല്ലോ
ആ മരങ്ങൾ കൊറച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇഞ് ഏ ചില തൈകളൊക്കെ വെച്ചിട്ടുണ്ട്
എന്തെക്ക തൈകളച്ച
ഞങ്ങള് ചിക്കു റമ്പൂട്ടാന ആ പിന്നെ മാവുണ്ട് തെങ്ങ്ണ്ട് ബട്ടർണ്ട് അങ്ങനെ പലത ഇല്ല ഇപ്പൊ ആ കൊറച്ച ആ ണോ ഉള്ളൂ എല്ലാം ഇന് തൈകളൊക് ഇപ്പൊ ഇനിയും വെക്കണം കാരണം അടുത്ത വേനല
ഉണ്ടാവോ എവിടെ ഈ കേരളത്തിൽ ഇങ്ങനെ ഇണ്ടാവോ
ഓ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന തൈകൾ തന്നെയാണ്
ആ ആ
എല്ലാം പെട്ടെന്ന് ഇണ്ടാവണേ ഒരു രണ്ട വർഷം മൂന്ന് വർഷം കൊണ്ടൊക്കെ ഉണ്ടാവണേ തൈകളാണ് അങ്ങനെ എന്ത പെട്ടെന്ന് കായ്ക്കു രണ്ട് വർഷം കൊണ്ട് കായിക്കു പറഞ്ഞട്ട് നമ്മള് ബഡ് അയ്താട്ടു വാ ങ്ങ്യ
ആ
റയിൽ പോയട്ട് അങ്ങനെ വാങ്ങിയ തൈകളാണ്
ബഡ്ഡ്യ്യ പറഞ്ഞ എന്താ
ബാഡ്ഡ്യ്യന്ന് പറഞ്ഞാല് അവര് ആ അ ഏ ഒരു മാവിന് പെട്ടെന്ന് കാഴ്ച വേറൊരു മാവുണ്ടെങ്കിൽ അതിറെ ഇതെടു തട്ട് ഒട്ടിച്ചു വെക്കുവല്ലോ ആ ഉ അപ്പൊ രണ്ട് മാവിന്റെ ആ രണ്ട് മാവിന്റെ ഇതും കൂടെ ഒരു മാവിൽ വരുമ്പം അത് പെട്ടെന്ന് കായ്ക്കും രണ്ടു മാവിന്റെ ഗുണങ്ങളും കൂടി ഒറ്റ മാവൽലാവുമ്പോ
ആ അങ്ങന്നല്ലേ
ഉം ഉ അപ്പൊ സാധാരണ നമ്മളൊരു മാവ് വെച്ചാല് കായ്ക്കണങ്കില് ഒരു അഞ്ച് ആറ് ഒരു പത്ത് വർഷത്തിന്റെ ഒക്കെ ആവല്ലോ കായ്ക്കണന്നുണ്ടെങ്കി നല്ല ആ നല്ല ടൈമെടുക്കും പിന്നെ കൊരാ പിന്നെ മാവ് നല്ലോണ്ണം വലുതാവു ചെയ്യും നമ്മളെ അതവാഞ്ഞ് ന്തെങ്കിലും കാറ്റോ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായാല് മറിഞ്ഞ് വികാനും സാധ്യത ഇണ്ട് നമ്മളെ വീടൊക്കെ അടുത്തണ്ടെങ്കില്
ആഹ് ആഹ്
ഇനി വികും ചെയ്യും പക്ഷെ ഇത് നമ്മൾ ഈ ബഡെയ്ത തൈകളാകുമ്പ അധികം അധികം ഉയർത്തല് വളരൂല്ല ഒരു ആ ഇല്ലില്ല്യ ഒരു പാകത്തിനുള്ള ആഹ് ആഹ് ചെറിയ മരങ്ങളെയിക്കാരം അപ്പൊ മ്മക്ക് പേടി ക്കാനൂല്ല നി ഞമ്മക്ക് ആഹ് വേരിന്റെ പ്രശ്നങ്ങളോ മറ്റത് വലിയ മാവ് ആവുമ്പോ വേരും വലിയതായിട്ട് വന്നാട്ട് വീടിന്റെ തറമക്കൊക്കെ കേറിയാട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ആഹ് ആഹ്
ഇത് ചെറിയ തൈകളല്ലാവു മ്പോ അധികം വേരും ഉണ്ടാവൂല പിന്നെ കാ റ്റും മഴയൊന്നു വന്നാലും നമക്ക് പേടിക്കാനൂല്ല
ആഹ്
ഉം അപ്പൊ നല്ല ക നല്ല തുണ്ടാവും ചെയ്യും ഓൾ എല്ലാ എല്ലാ കാലത്തിലുമ്മക്ക് എല്ലാ സമയത്തു നമ്മക്ക് മാങ്ങ ഇ- ണ്ടാവും ചെയ്യും അ ആഹ്
ആഹ് അങ്ങനെക്ക്ണ്ടലേ
ആഹ് എല്ലാ സമയത്തും ഉണ്ടാവു മെക്കറി ഒരു മൂന്ന് മാസം നാല് ല് മാസം കൂടുമ്പോര് എന്തെലെക്കൊരു വളട്ട് എടുത്താട്ട് നല്ലോണം നമ്മള് കമ്പോസ്റ്റ് നമ്മള് വേസ്റ്റ് സ്റ്റുകളൊക്കെ ഇട്ട് നമ്മള് ചവർ ഇതൊക്കെ ഇണ്ടാവല്ലോ എന്താ എലകളൊ- ഇണ്ടാവല്ലോ നമ്മൾ ഈ അടിച്ചു വാരി കൂട്ടണ എലകളൊക്കെ അതോ അതൊക്കെ നല്ലൊരു തടം കെട്ടിയാട്ട് ഒക്കെ ഇട്ടൊടുത്താല് നല്ല അത്യാവശ്യം നല്ല വളമയാണ്
ആ
നമ്മൾ വേറൊരു രാസവളം അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു ഇതൊക്കെ ഒരു ജൈവവളയിട്ടാണ് വരുന്നത്
ആ
പെട്ടെന്ന് അത് പെട്ടെന്ന് മണ്ണിനും കേടില്ല മറ്റത് രാ നമ്മള് രാസവളം വാങ്ങി ചേർക്കണത് മണ്ണിന് മണ്ണിന്റെ ഫലപൂഷ്ടത നഷ്ടപ്പെടുല്ലോ.
ആഹ് ആ ഈ വീട്ടിലെ പച്ചക്കറികളൊക്കെ കമ്പോസ്റ്റ് ആ ക്കാന്ന പറഞ്ഞ കേട്ടിണ്ട അതെന്താ സംഭവം.
അത് പഴ നമ്മള എല്ലാ പച്ചക്കറികളും അതിന് നമ്മള ഇതിന്ന ഒരു ഇത് കിട്ടുമല്ലോ ആ നമ്മള സർക്കാരിന്റെ ആനുകൂല്യങ്ങള്ണ്ടല്ലോ ഇങ്ങനെ കമ്പോസ്റ്റ് കുഴി അരഞ്ഞാട്ട്
ആ
ഇതുണ്ട് അപ്പൊ അത് നമ്മുക്ക് നമ്മള് വീട്ടില് സ്ഥാപിച്ചാല് എല്ലാ വേസ്റ്റുകളും നമ്മളെ കോഴിയുടെ എല്ല് വരെ നമുക്ക് അതില ഇട്ടാട്ട് നമുക്ക് വളമ ആക്കി എടുക്കാം അതൊരു നിശ്ചിത കാലത്തിനുള്ളിൽ അത് നമ്മള അതിക്കിങ്ങനെ നമ്മളിപ്പോ പൊറത്ത് പോയി ചി പൊറത്ത് വിടലിപ്പത് മറ്റേ പക്ഷികളൊക്കെ വന്ന് കടിച്ചുകൊണ്ട് കൊത്തിക്കൊണ്ടൊക്കെ പോയി അവിടെ ഇവിടെക്കെ കൊണ്ടുപോയിട്ട് ചിലപ്പോ നമ്മള് കിണറ്റിലിടും അല്ലാത്ത സ്ഥലത്തൊക്കെ ഇട്ടാട്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ട് ട്ടാണല്ലോ
ആ ആ
അത് നമ്മളൊരു പ ഒരിതിന്റെ ഉള്ളില് മൂടിട്ടാല് അത് കുറച്ച് കഴിയുമ്പോ നമുക്ക്ത് നല്ലൊരു വളമ ആയിട്ട് കിട്ടും. അതെ നമ്മള് ഈ തൈകൾക്കും ഇതിനൊക്കെ ഇട്ട് കൊടുത്താല് നല്ല ല്ല ആ നല്ലൊരു ആ ഗുണമേന്മയാണ് മണ്ണിനും നല്ലതാണ് തൈകൾക്കും നല്ലതാണ് നല്ല കായ് ക്കാരും എല്ലാത്തിനും നല്ലതാണ് ങ്ങവിളെ അവിടെ തൈകളൊക്കെ നടാനുണ്ടോ
ഇല്ല ഞങ്ങളിട അങ്ങനത്തെ തൈകളൊന്നും ഇല്ല മാങ്ങലും കടലൊന്നുംല്ല നമ്മള് വി പിന്റെ വിത്ത് വീണാട്ട് ഇണ്ടാവാന്നല്ലാണ്ടെ മാങ്ങാന്റൊക്കെ അണ്ടി വീണട്ടവിടെ മുള ച്ണ്ടായിട്ട അങ്ങനെ വരും നമ്മളൊന്നും വാങ്ങി കുഴിച്ചിടലൊന്നുല്ല
കൃഷി ചെയ്യാറില്ല പച്ചക്കറിക്ക് നമ്മള വീട്ടി വീട്ടി
ആ തമ്മള് വി വിത്ത് വാങ്ങിക്കൊ ചിട്ടാട്ട് ഇണ്ടാക്കും
പച്ചക്കറികൾ ഉണ്ടാക്കാറുണ്ടോ
ആ അങ്ങ് പച്ചക്കറികൾ ഉണ്ടാ ഇബടെ ഇത സാധനങ്ങളൊന്നു
വെല കൊടുത്ത് വാങ്ങിണ്ടാക്കാറുണ്ടാവ് ലലെ
ആഹ് തിനൊക്കെ നല്ല റൈറ്റ് വരുലെ
ആഹ് ഇല്ലന്നാ ഞമ്മുക്കൊരു അഫോർഡബിളായിട്ട്ള്ള റേറ്റെ വരുന്നൊള്ളൂ
ഓ ഒക്ക പൈസക്ക്ള്ള ത് കിട്ടേണ്ടോ? തിര്ച്ച്കാണ്ട് കിട്ടും
അത്ണ്ടാവും നമ്മുക്കൊര് നല്ലോണം കായ്ച്ചാലൊക്കെ നല്ലെ നല്ല മധുരം അത് നല്ലതു ആണല്ലോ ഹെൽത്തിന് നൽ
ആഹ് റമ്പുട്ടാനൊക്കെ നല്ല വെലാണ്
ആഹ് ആഹ് ആഹ് പിന്നെ അറ്ന്നാല് എന്താ ക്മ്മള് പൊറത്ത്ന്ന് വാങ്ങ്ണെ പച്ചക്കറികൾ ഈ ഫ്രൂട്ടസിനെക്കാട്ടൊരു നല്ലതാണല്ലോ നമ്മള് വീട്ടില് ഇണ്ടാക്ക്ണത്
ആഹ് ആഹ്
പത്ത്ന്ന് വാങ്ങ്ന്നത് ചാല് അപ്പോ മരുന്ന് എന്തെങ്കിലും വെച്ച് ഇന്ത എഹ് ഒക്കെല്ലെ പെട്ടെന്ന് പയ്ക്കാനും മാണ്ട്യാ അവരെന്തെങ്കിലും മരുന്നൊക്കെ ചേർക്ക്വല്ലോ ത്തേക്കെ അങ്ങനെ ക്കെ ഇണ്ടാവൊല്ലോ ഇതാവുമ്പോ ഇതാവുമ്പോ നമ്മക്ക് പേടിക്കാതെ കഴിക്കാം കുട്ട്യേ മക്കെക്കാ ആയാലും ഞമ്മക്കൊരു പേടി ഇല്ലാതെ കൊടു ക്ക
ഓഹ് ഓഹ്
ഉം ഹെൽത്തിനും നല്ലതാണ് അങ്ങനെ പിന്നെ വീട്ടിലെന്നെ ഇണ്ടാവ്ണത് ഞമ്മക്ക് ഇങ്ങനെ പറിച്ചെടുക്കാനും ഒരു രസ
ഒരു രസം ആഹ് ക്ക ഇതെല്ലാം
ഉം വീട്ടിലിങ്ങനെ ഇണ്ടായി കാണാനും രസാണ്.
പച്ചക്കറികളും ഇതേപോലെ ചെയ്യല്ണ്ടോ?
ഉം പച്ചക്കറികള് അമ്മള് വീട്ട് കാവശ്യായിട്ടുള്ള ചെറ്യേ പച്ചക്കറികളൊക്കെ ണ്ടാക്കാറ്ണ്ട്. തക്കാളി ഇഞ്ചി പിന്നെ അമ്മളെ മഞ്ഞള് ഇണ്ടാവൊ ല്ലൊ ഞമക്ക് മഞ്ഞൾ പൊടിക്കെ ഇണ്ടാക്കാൻള്ളെ
ഒക്ക എങ്ങനെ ണ്ടാക്ക?
ഇഞ്ചി കൃഷി ചെയ്യാറ്ണ്ട്.
അതെങ്ങനെ?
ഇഞ്ചി ഞമ്മള് ഈ ഒണങ്ങ്യ ഇഞ്ചി ണ്ടാവൂലെ അമ്മള് പ് പീ വാങ്ങണ ചിഞ്ചിലെനെ ഒ ണങ്ങ്യ ഇഞ്ച്യൊക്കെ മൊള ക്കുവല്ലോ അത് ഞമ്മള് ഈ ഈ ഒരു സമയത്ത് കുയിച്ചിട്ട അമ്മള് ഈ ഒരു വേനല് ഒടു അവസാനൊക്കായിട്ട് കുയിച്ചിട്ടാല് മയൊക്കെ ആവുമ്പോത്തിന ത്യാവശ്യം നല്ല ആഹ് ഓ നല്ല രീതിയില്ണ്ടാവും നമ്മള് അതൊന്നും പിന്നെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വെരില്ല.
ഓ ഓ അങ്ങനെ ണ്ട്ല്ലേ
ആഹ് ആഹ് അല്ല നമ്മ പയറ് നമ്മക്ക് വീട്ട്ക്ക് ആവശ്യായിട്ടുള്ള പയറ്, തക്കാളി, പച്ചമുളക് എല്ലാം നമുക്ക് ചെറിയ സ് സ്ഥല ഇപ്പോ വീടില് അ് സ്ഥലല്ലാ തോര് പ്പൊ ടെറസില് ണ്ടാക്ക്ന്ന്ണ്ടല്ലോ വീടിന്റെ മേലെ ഇണ്ടാക്കാറ്ണ്ടല്ലോ
ആഹ് അഹ്
ഇപ്പൊ എല്ലാവിധ സഹ് സ ഉം ഫസ്റ്റ ഫ്ലീറ്റീസ് നമുക്ക് ഇണ്ടല്ലോ ആഹ് ഉം ഉം